ആഹ എന്ത് പറ്റി നേരത്തെ. ഓ നല്ല വിശേഷങ്ങള്. ന്തുറ്റി നേരത്തെ വിളിച്ചപ്പ
അതെ ആ എന്തോ ആപ്പിന്റെ എന്തോ താണ് പ്രശ്നാണ് തോന്നണോ ആഹ പറയ് ഫ്രഷ് ചെയ്തു അതെ അതെ
ആഹ നന്നായി ഞാൻ വിചാരി ച്ച എന്താണാവോ കിട്ടണില്ലല്ലോന്നും
ശരി. പിന്നെ എന്തൊക്കെ വിശേഷം സുഖായ്രി
സുഖം എല്ലാർക്കും സുഖം വീട്ടില് അവിടെ എല്ലാർക്കും സുഖാണോ
സുഖായിരിക്കണു എന്താ ഫുഡൊക്കെണ്ടാക്കി കഴിഞ്ഞ് കഴിച്ചോ
ഇല്ല കഴിച്ചിട്ടില്ല കഴിക്കാനാവുന്നേ ള്ളു ത്തിരി വൈകിയെ കഴിക്കുള്ളൂ ഉം ആഹ കഴിച്ചോ അവിടെ കഴിച്ചോ നിങ്ങളെല്ലാരും
ആഹ കഴിച്ചു കഴിച്ചു. കുട്ടിയക്ക് കൊടുത്തപ്പോ അങ്ങനെയെ കഴിച്ചു. ആ അങ്ങനെയല്ല അവര് കഴിച്ചപ്പ പ്പങ്ങനെ
കൂടെ കഴിച്ച്. ഏ കുട്ടിളൊക്കെ ണ്ടല്ലേ എത്ര മൂന്ന് പേരുണ്ട് ആ എന്തൊക്കെ അവര് എത്രേലാ പഠിക്കണേ
രണ്ട മൂന്ന് രണ്ടാം ക്ലാസ്സില് മൂന്നാം ക്ലാസ്സിലും
അത്രേ ഉള്ളൂ എളേകുട്ടി കുഞ്ഞാണോ
കുഞ്ഞാണെ. രണ്ട വയസായണോള്ളൂ പിന്നെ ന്ന് ഇ ന്താ സ്പെഷ്യൽ എന്താ
ആഇന്ന് മീന് മീൻ കറി മീൻ പൊരിച്ചത് ചോറ് അതൊക്കെ തന്നെ ഉ ആരേ വീട്ടില് നിങ്ങള്മാത്രേ ഉള്ളൂ ള്ളോ വേറാരുംല്ലേ ഉണ്ട് ലേ ആഹ ആ ഓഹോ ഹോ പിന്നെന്താണപ്പൊ. മക്കളൊക്കെ പഠിക്കോ അതോ പുറകെ നടക്കണോ
ഇല്ല ഇല്ല പഠിക്കും. അങ്ങൻത്തെ കൊഴപ്പൊന്നുംല്ല ആ. രണ്ടാള ആൺകുട്ടികളു ഒരാൾ പെൺകുട്ടി
ലാസ്റ്റത്തെ പെൺകുട്ടിയും
അല്ല വലുത് പെൺകുട്ടി മറ്റേത് രണ്ടും ആൺകുട്ടി
അതെ അങ്ങനെണ്ട് ആൻ പിള്ളേരെ നോക്കുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാ എനിക്ക് രണ്ടു വയസാണോ ഒരു മോന് ഒരു മോനള്ളൂ രണ്ടു വയസ്സായ മോനാണ് ആ ഭയങ്കര വാശിയാണ് അപ്പ ഞാനിങ്ങനെ ചോയ് ക്കും പിള്ളേരെ ആ പിള്ളേരെ ഉള്ളോടത്തൊക്കെ ഞങ്ങൾടെ വീട്ടിലൊക്കെ എല്ലാം പെൺപിള്ളേരാണ് അപ്പൊ അത് കാരണം ഞങ്ങക്കി എനിക്ക് ആമ്പിളേ രെ നോക്കി അങ്ങനെ പരിചയൊന്നു ഇല്ല അങ്ങനെ നമ്മളങ്ങനെ ചെറിയ ആൺകട്ടികളൊന്നും കണ്ടിട്ടില്ല അപ്പൊ അത് കാരണം, എനിക്കൊരു കൊച്ചുണ്ടായപ്പോ ഓ എന്റെ പൊന്നേ ഒന്ന് പറയണ്ട.
ഹി ഹി ഹി
അങ്ങനെ അപ്പ വാശിയൊക്കെ ഉണ്ടാവോ ആൺ പിള്ളേരാവുമ്പോം.
അവ വാശിൽ കൊ യ പ്പില്ല ആ പെട്ടെന്ന് മനസ്സിലാവും, പറഞ്ഞാലേ പെട്ടെന്ന് മനസ്സില ലാവും ബുദ്ധിമുട്ടിക്കൊന്നുല്ല പിന്നെ ചെറിയ ചെറിയ കുറുമ്പുകൾ ഉണ്ടാവും അത്രേന്നെ ഉള്ളൂ ആഹ അവർക്ക്
കുറുമ്പുകൾ സത്യം പറഞ്ഞാൽ കൊറവാണ് അതൊക്കെ വേണ്ടാ ന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ കേക്കും പക്ഷെ ഒരു കാര്യം വേണംന്ന് പറഞ്ഞ വാശിയോട് വാശ ഷിയാണ് അതാണ് കഷ്ടം ആ കഷ്ടാണ് അ
അത് ഇനിപ്പോ അയാക്ക് കൊടുക്കണം കൊടുത്തിട്ട് വേണം ഇനിയിപ്പ നമ്മള് കഴിക്കാൻ അതിനെന്നാ കൊടുക്കലെന്നെ പൊറകെ നടന്നോടിയൊക്കെ ഒരു കണക്കിനാണ് കൊറച്ച് കഴിക്കണം കാര്യമായിട്ടൊന്നും ഭക്ഷണം കഴിക്കൂല കഴിച്ചു കഴിയുമ്പോ ഈ അവനിപ്പോ സാധാ ചോറ് നമ്മള് കഴിക്കണൊക്കെത്തെന്നെ കൊടുക്കും
അ പച്ചക്കറി അങ്ങനത്തൊക്കെ കഴിക്കൂലേ
പച്ചക്കറി കൊ കയി ക്കോന്ന് ച്ച് കയ്ഞ്ഞാല് ചെലതൊക്കെ കഴിക്കും പ്പെ മറ്റ ഉരുളക്കഴങ്ങൊക്കെ ങ്ങനെ ചെറുതായിട്ട ട്ടെന്ന് വറുത്ത്ട്ട് കൊടുക്കണെങ്കിലൊക്കെ കഴി ആ പുഴുങ്ങിയാലും ആ പുഴുങ്ങിയ ഒന്ന് ഫ്രൈ ഒക്കെ ചെയ്ത് അങ്ങനെയൊക്കെ കൊടുത്ത് കഴിഞ്ഞാലൊക്കെ കഴിക്കും വല്ലാതെ ഫ്രൈ എപ്പോഴും അങ്ങനെ ഇതാക്കാൻ പറ്റൂല്ലോ വല്ലാതെ ഫ്രൈ അല്ല എന്ന് വെച്ചാ നമ്മള് ചെറുതായിട്ട് എണ്ണമയൊക്കെ തട്ടിച്ച് അങ്ങനെയൊക്കെ ആ കഴി ച്ചോളും ഉം ഉം പിന്നെ വേ റങ്ങനെ പച്ചക്കറിന്ന് പറഞ്ഞു കഴിഞ്ഞാല് അങ്ങനെ വല്യ കാര്യയിട്ടൊന്നും തിന്നലില്ല ചിക്കനൊക്കെയാണ് ഷ്ടം പിന്നെന്നും ചിക്കനൊന്നും വീട്ടിലിണ്ടാവൂല പിന്നെ മീൻ തിന്നോളും അത് കാരണം കൊഴപ്പല്ല മീൻ മിക്കാറും വീട്ടിലുണ്ടാവും
ക്ക് പിന്നെ പച്ചക്കറി യാ മതി ഈ മുരിങ്ങന്റെ എല ചീരന്റെ ല അത് നമ്മള് ത തായി കറിയാക്കി കൊടുക്കോ ലോ അതൊക്കെ ഭയങ്കര ഇഷ്ട അതാവുമ്പോ അ താളി കൊടുക്കുമ്പോ അത് നല്ലോ കയ്ക്കും എലക്കറിയാള്
ആ ആആ ഓ ഇവനങ്ങനെ സത്യം പറഞ്ഞാനീ ചോറ് ന്റുള്ളിലങ് വെച്ചങ് കൊടുക്കും അപ്പൊ അത് കാരണം ൻക്ക് തോന്ന്ണ് എന്നറിയലില്ല തോന്ന്ണ് തീരെങ്ങട്ട് ഇഷ്ടായില്ലെങ്കില് ട്ത്ത് മാറ്റണ ഉം പിന്നെ വേണ്ടാന്നൊക്കെ പറയും അങ്ങനെ ൻ പിന്നെ എല്ലാ തിന്റെ ഉള്ളിലങ്ങ് വെച്ച് കൊടുക്കല പതിവ് ഉം പിന്നെ രാവിലെ ഭക്ഷണൊക്കെ കൊറച്ചൊക്കെ ആ മടിയാണ് കഴിക്കാൻ എന്ത ഭക്ഷണം കഴിക്കണ വല്യ ഭാരപ്പെട്ട പണി പോലെണ് ആൾക്ക് ഒരു ഭയങ്കര മടിയാണ് ഒറ്റക്ക് കഴിക്കോ മോൻ ആ ഒരാള് ഉള്ളൂ
ആ ഒറ്റക്ക് കഴിക്കും പക്ഷെ നമ്മള് ഒപ്പം നിന്നാണ്ട് ഇങ്ങനെ സ പ്പോട്ട് ചെയ്യണം അല്ലെങ്കിപിന്നെ അവര് കഴിക്ക്ണിന്റെ എടേൽ അവർ വ ചെറിയലും പല പരിപാടികളും ഒക്കെ ക്കാരം നമ്മളൊന്ന് സപ്പോർട് ആ വാർത്തനം നല്ലോ പറയും
അ അ അ ആ ഓനോ അതെ വർത്താനൊക്കെ പറയും ഇപ്പഴത്തെ പിള്ളേരെല്ലാരും വ ത്താനം പറയും തോന്ന് പണ്ടൊക്കെ ണ് പിന്നെയും പിള്ളേരൊന്നും മടിച്ചൊക്കെ നാണം കുണിയൊക്കെ നിക്കും ഉം ഇപ്പൊന്നും ആരും അങ്ങനെ ഇല്ലന്ന് തോന്നുന്നു എല്ലാരും വർ
വർത്താനൊക്കെ പറയണ്ണ്ട് പി
പിന്നെന്താണ് വിശേഷം പിന്നെന്താണ് അവിടെ പ്രത്യേകായിട്ട് മഴ ആ ഇന്നതെ ഇപ്പ മഴ പെയ്തൊണ്ടിരിക്യാണ് മഴ ഇവിടെ ഇങ്ങനെ രണ്ടു ദിവസായിട്ട് നല്ല ഇന്നലെ മിഞ്ഞാന്നൊക്കായിട്ട് മഴായിരുന്നു ഇന്നലെയൊക്കെ ഫുള്ളും ഇങ്ങനെ മൂടിക്കെട്ടി ഫുൾ മഴയില്ല എങ്കില് ഇങ്ങനെ മൂടിക്കെട്ടി എട ഇടക്ക് മഴ അങ്ങനെ ഒരു ഇരുണ്ട കാലാവസ്ഥയായിയിരുന്നു രണ്ടു ദിവസായിട്ട് അതിന് മുന്നേ നല്ല വെയിലാ ക്കേരുന്നു ഇന്നപ്പോ അതേ മഴയുണ്ട് വെയിലുണ്ട് അങ്ങനത്തെ ഒരു ഉച്ചക്കൊക്കെ വെയിലുണ്ടായിരുന്നു ഇപ്പതേ മഴ പൊടിഞ്ഞിട്ടുണ്ട് പെയ്യുണ്ട് അങ്ങനെ ഒരു കാലാവസ്ഥ ഇടക്ക് മഴ പെയ്തില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമു ട്ടാണ് ചൂട്ന്ന് പറഞ്ഞാലേ മഴക്കാലാണെങ്കിലും ചൂട് കാലത്തെ പോലെ ചൂട്
ആ അതാണ്
നല്ല വെയില് വരുമ്പോ ഇന്നാലേ ഒരു സുഖൊള്ളൂ രാത്രിയൊക്ക ഒറങ്ങുമ്പോ ഒരു സുഖം വേണേ ങ്കിൽ ഒരു മഴ ഒക്കെ വേണം ആ അതന്നെ പിന്നെ ചൂട് എടുത്തിട്ടേ എന്താ ചൂട്
ഇവടപ്പം ഇന്ന് മഴ ഇല്ല ഇവിടെ ഇപ്പ മഴ ഇല്ല കമ്മിയാണ് ഇന്നൊക്കെ ഇന്നൊന്ന് ചാറി പോയി അല്ലാതെ മഴയല്ല വെയിലാണ്
ആ ഇപ്പൊ അങ്ങനെയാണ് തോന്ന്ണ്ട് മഴയൊക്കെ കൊറഞ്ഞോ എന്തോ ഇനി എന്നാണാവോ ഈ മഴയൊക്കെ പെയ്യ്ണേ ഉം അഅ ന്നെ പെയ്താ മതിയായിരുന്ന് പെയ്യാനുള്ളതെല്ലാം അല്ലെങ്കി ല് ചൂട് ട് ത്ത് മരിക്കും
കയ്യൂല നമുക്കൊന്നും കയ്യൂല
ആ അതെ ആ ഇവിടെ രണ്ട് ഫാനൊക്കെ ഇട്ടിട്ടാണ് ഒരാൾ കടക്ക്ണ ന്നാലോ മറ്റൊരു വേറൊരു ഫാൻ ചൂടത്ത് വാങ്ങിച്ചിരുന്ന് മറ്റേ ടാബിൾ ഫാൻ പോലത്തെ അപ്പൊഴ്‌ ഇപ്പ പിന്നെ ആവശ്യല്ലല്ലോ മഴ ആയില്ലേ എന്നാലും ഇവന് ഇത് കാണുമ്പോ ഇട്ട് തരണന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കും ഉറങ്ങി അത് ഇട്ട് കഴിഞ്ഞ വേം ഉറങ്ങണൂണ്ട്ട്ട അപ്പൊ അത് ഇട്ട് കയിഞ്ഞ് ഉറങ്ങി കയിഞ്ഞ ഞാൻ പിന്നെ ഓഫ് ചെയ്യും അങ്ങനെ
അതെ പിന്നെ വീ ട്ട് ല്എന്താ പച്ചക്കറികളൊക്കെ ഉണ്ടാക്കല് ഉണ്ടോ അങ്ങ
ആ അങ്ങനെ കുറവാണ് ഇവിടെങ്ങനെ വളക്കൂറില്ലാത്ത മണ്ണാ നമ്മള് കൊറേ പരിപാലിക്കണം ഒന്ന് പിടിച്ചു വന്നെങ്കിൽ നമ്മളോട്ല്ലാതൊന്ന് ബുദ്ധിമുട്ടാണ് പിന്നെ മഴയൊക്കെ പെയ്ത് കയിഞ്ഞാലും വെള്ളം കെട്ടി കേറി കെട്ടണ സ്ഥലാണ് അപ്പൊ ഈ നട്ടതെല്ലാം പോവേം ചെയ്യും പച്ചക്കറികള് കാര്യങ്ങ ങ്ങളൊന്നുല്ല പിന്നെ ഒരു കോഴി കോഴിയുടെ ഒരു ചെറിയൊരു ഇങ്ങനെ ഷെഡ് പോലട്ട് കോഴിയുണ്ട് കൊറ ച്ച് നാടൻകോഴി, കോഴിയുണ്ടോ? ആ മൊട്ടൊക്കെ കിട്ടും, നാടൻ കോഴിക്കളാ നാടൻ കോഴിയാണ്
ആ
അപ്പൊ നമുക്ക് ആവശ്യ നേരത്തെ കുറച്ച് കൂടിയൊക്കെ മുട്ട കിട്ടുവായിരുന്നുട്ടാ ഇപ്പം ഇത്തിരി മുട്ട കുറഞ്ഞു ട്ടുണ്ട് ആ ന്നാലും ഇവനിക്ക് കൊടുക്കാനൊക്കെ ഒന്ന് രണ്ട് മുട്ട പിന്നെ അപ്പൊ ചല വീടുകളിലൊക്കെ അപ്പുറപ്പറക്കറിയുന്നൊർക്ക് കൊടുക്കും കൊറച്ചൊക്കെ കൊടുക്കും അതെ അതെ അതെ നമ്മക്കാണെങ്കിലും ഇപ്പ ഒന്ന് രണ്ടെണ്ണക്ക എടുക്ക
നല്ലതാണല്ലോ മുട്ട കൊടുക്കണത് നാടൻകോയിന്റെ ആകുമ്പോ ഏറ്റോം എന്താണ് ആ ഗുണം ഉണ്ടാവും
ഉണ്ടാവും അങ്ങനെ രണ്ട് മൂന്ന് കോഴേള് അത്രയൊക്കെ ഉള്ളു
ആ ഞങ്ങള ഇവിടെ ഇണ്ടായിരുന്നു ഞങ്ങള് പിന്നെ അത് കൊടുത്തു അതെ അതന്നെ അപ്പൊ പിന്നെ കൊറെ ആയപ്പെ നല്ല പ്രായാവോലോ
ആ അതന്നെ ആ ആ ഇവിടെ പിന്നെ കൊറച്ചായി കയിഞ്ഞ അങ്ങനായികയിഞ്ഞ അറക്കും ഇവിടെത്തന്നെ
ഏ ഇവിടെ ആരും കഴിക്കൂല അത് നമ്മള് വളർത്തുന്നതാവുമ്പോ വീട്ത്തോൽക്ക് വരെ ഇതാണല്ലോ മ്മ
എനിക്ക് ആ സത്യം പറഞ്ഞാല് ഈ ആ ശരിക്കും പറ പറഞ്ഞാല് ആ കോഴികൾക്ക് ഒന്നുഇല്ല ഇറച്ചിയൊന്നും ഇല്ല നമുക്ക് നമക്ക് മറ്റേ കോ കടേന്ന് മേടിക്കണോ ലന്നും കഴിക്കാനൊള്ള എറച്ചിയൊന്നും ഉണ്ടാവുല അതില്
ഇല്ലല്ല നാടൻ കോഴിക്കളെ
ആ അത് ഞങ്ങളൊന്നും കഴിക്കില്ല ഇവിടത്തെ വാപ്പാക്കാണ് വലിയ കാര്യമാണ് ഉം ഉപ്പ തന്നെയിരിക്കുള്ളു കുടുതലും കൂട്ടണാർത് വെച്ച് കഴിഞ്ഞാ അതില് പിന്നെ നമ്മ നമ് കരണം ഇതില് പീസ ഒന്നും ഇല്ലല്ല ഫുളളും ഈ എല്ല് പോലെത്തെ സാധങ്ങളെല്ലേ ഉള്ളൂ അത് നമുക്ക് കടിച്ചൊന്നും പൊട്ടിക്കാനോന്നും പറ്റി ല്ല ഭയങ്കര കട്ടിയൊക്കെയാണ്
ആ ചെലോർക്ക് അത് നല്ല ഇഷ്ടായി കാരണം നാടൻ കോയിക്കളും വീട്ടില് വളർത്തിണ്ടായാലും എന്ന ചെലോ ക്ക വലിയൊരു
മ് നമ്മള് മറ്റേ ചിക്കനൊക്കെ തിന്നിട്ടുള്ള കൊണ്ടെ ഇത് ഇങ്ങട് മറ്റേത് എർ ചെല്ലുള്ളൂ ഇതും ഇറച്ചി ഇല്ലാണ്ട് എല്ല് മാത്രമായിട്ട് എന്തിനാന്നൊള്ളതിലാണ് നമ്മള് ആ പണി എടുക്കാനും പറ്റില്ല അയിനും മാത്രം കട്ടിയാണ് പഠിച്ചൊന്നും കൊട്ടൂല അങ്ങനെ പിന്നെ കിട്ടിയ കൊറച്ചെറച്ചിയക്കായി
അതെ അത്ര തന്നെ ഉള്ളു ആ ഞങ്ങളിവിടെ പിന്നെ പൊറത്ത് കൊടുക്കലാണ് അങ്ങനെയൊക്കെ വലി
ആ ആ വലുതാ ശരിയാണ് എല്ലാവാരും ഇതുപോലെ അങ്ങനെ കഴിക്കാന് തോന്നൂലല്ലോ നമ്മള് വളർത്തുമ്പം
ആഹ്
ആ ഞങ്ങക്കൊരു ആടുണ്ടായിരിന്ന് അങ്ങനെ ആ ആടിനെ ഞാന് കൊറെയൊക്കെ വളർത്തി കൊണ്ട് കുഞ്ഞായിരുന്നപ്പോ കിട്ടിയതണ് അങ്ങനെ ഏ പിന്നെ വല് ഇതായപ്പോ പിന്നെ വേറൊരു വീട്ടിലിങ്ങനെ കുട്ടി കുട്ടി ജനിച്ചപ്പോ കൊടുക്കുവല്ലോ നമ്മള് അങ്ങനെ ഈ ആടിനെ മേടിച്ച് പോ ഭയങ്കര സങ്കടം ആയിരുന്ന് അന്ന് ഭയങ്കര കാര്യാട്ട് കൊണ്ട് നടന്നിട്ട് അങ്ങനെ
പിന്നെ കൊടുക്കുമ്പോ ഭയങ്കര സ വെഷമാവും അത് പിന്നെ ഉള്ള്ന്ന് പോണെങ്കി കൊറേ ദിവസ
ഓ പിന്നല്ല ഞാനിപ്പോഴും ഇടക്ക് ഫോട്ടോക്കെ എടുത്ത് വെച്ചിട്ടൊക്കെ നോക്കും
ആ വല്യയ സങ്കടം തന്നെയാണ്
തെരെഞ്ഞെ എന്റെ ജീവിതത്തിലെ ഞാനിങ്ങനെ ഒരു ഇതിനൊന്നും വളർത്തിയിട്ടില്ല ആദിയായിട്ടൊള്ളാരു ഒരണ്ണാണ് ആ ആദ്യത്തെ അവസാനത്തെന്ന് ഞാൻ അപ്പ ആലോച്ച് എന്തിനാണ് വെറു ദെ നമ്മള് തന്നെ വെഷമിക്കണം ആ അതെ എന്നാ ഞാൻ വിളിക്കാട്ടാ ശരി
ക്കെ ശരി